ആഹ് ശേഷങ്ങള് ആഹ് കേൾക്കുന്നുണ്ട്. ആഹ് പർഞ്ഞോളു ക്യാന്നോ
അതെ
ഏഹ് എന്തിനാ പടിക്കുന്നേ?
ഞാൻ ഉം നേഴ്സിങ്ങിന്.
ഏഹ് എന്താ ജനറലാണോ അതോ
ജനറലല്ല ആണ്
ആണോ പിന്നെ എന്ത ക്കെയുണ്ട് പിന്നെ എന്താ ഇപ്പൊ ഓ ഹോസ്റ്റൽലാണോ നിക്കുന്നെ വീട്ടിലാണോ
വീട്ടില്
ആഹ് വന്ന് പോവാണോ?
ആഹ് അഹ്
അത്തെന്ന്യാണോ?
അല്ല
ഓ പിന്നെ എന്തൊക്കേണ്ട് ആരൊക്കെയുണ്ട്?
ഏഹ്
വീട്ടിലാരൊക്കെയുണ്ട്?
വീട്ടില് എല്ലാരുണ്ട്.
വീട്ടിലീന്ന് വെച്ചാ ആഹ് പേരന്റ്സ് പിന്നെ സഹോദരങ്ങള് അങ്ങനെ
പേരന്റ്സ്ണ്ട്.
ആഹ് ആഹ് ആഹ് പിന്നെ എന്താ പറയ്ണ ഏഹ് പിന്നെ എന്തിനാ ചിരിക്ക്ന്ന ചിരിക്കുന്ന എന്തിനാ?
ആഹ് ആന്നോ ഓഹ് പിന്നെ എങ്ങനെ പ്ലസ് ടു ഒക്കെ സയൻസ് ഒക്കെ ആയിരുന്നോ എട
ആഹ്
പിന്നെ ഒരുപാട് കൂട്ടുകാരൊക്കെണ്ടോ പഠിക്കുന്നേട്ത്ത്?
ആഹ്
ആഹ് ബെസ്റ്റ് ഫ്രണ്ട് ഒക്കെ
ബെസ്റ്റ് ഫ്രണ്ട് ഇല്ല.
ആഹ് ആഹ് പിന്നെ നല്ലപോലെ പഠിപ്പിക്കുന്ന പഠിപ്പിക്കുക ചെയ്യുന്നുണ്ടോ
ആഹ്
ഉം ഉം പിന്നെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് പറഞ്ഞോ
വിശേഷം ഇങ്ങനെ പോന്നു ആഹ് ഉണ്ട്
ആദ്യ പോകും മഴ പെയ്യുമ്പോ അങ്ങനെയാ പോകാലോ മഴയ
ആഹ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മഴയായിരുന്നു.
ഏഹ്
രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും മഴ
ആണോ എ
മഴ മഴ നിട്ടാ തിരിച്ചൊന്ന്
ആണോ ആഹ് പിന്നെ എന്തൊക്കെയുണ്ട് പിന്നെ പറ എന്തെങ്കിലും ഇ കാര്യങ്ങള് പറ
എന്തെങ്കിലും ഒക്കെ എന്തായാലുംല്ലേ പറയാൻ പറ്റൂ
ഉം വെറെന്ന പിന്നെ എന്ത എന്തോ ചോദിക്കുന്നന്ന് പറഞ്ഞാ ഇവിടെ മഴയാഭയങ്കര മഴയാ
ഉം
നല്ലതുപോലെ പെയ്തൊണ്ട് വക്കമായിരുന്നുരുന്നു മഴ
ഉം
മഴയാവുമ്പോ വെളിയിലോട്ട് ഇറങ്ങാനൊന്നും പറ്റില്ല ആഹ് ഈ ചേറും ചെളിയും മണ്ണും ഒക്കെ ആയിട്ട് അതുകൊണ്ട് വെളിയില്ട്റങ്ങാൻ പോലും പറ്റാതിരിക്ക
ഞാനും മഴ ഫുള്ള് നനഞ്ഞിട്ടാണ് വന്നത്
ആഹ് ആഹ് ആഹ് വന്നിട്ട് ഡ്രസൊക്കെ മാറി കുളിച്ചോ പറഞ്ഞോണ്ട് തന്നേ പിന്നെ ഹോസ്പിറ്റല ല ആത്ത അതോ ആ ആശുപത്രി പഠിക്കുന്ന സ്കൂള് പോലെ
ആഹ് കോളേജില് പഠിക്കുന്ന കോളേജ് ക്ലാസ് ആണ ഇപ്പോൾ ഹോസ്പിറ്റലിലെ കഴി ഉണ്ട് നടന്നൊണ്ടിരിക്കുന്നു ഇപ്പൊ ക്ലാസ്സ
ചറന്മാരുണ്ട് കോളേജിൽ
അത് ഓരോ ദിവസവും ചില സമയത്ത് ഓരോ ടീച്ചർമാരായത കൊണ്ട്
അല്ല മൊത്തം നിങ്ങൾക്ക് എത്ര വിഷയങ്ങളാവുള്ള പഠിക്കാന്
വിഷയങ്ങള് ഏഹ് എങ്ങനെ സെമസറ്റ റോ അതോ ത്യയറിലോ
ആഹ് ഹ് സമസ്റല്ല
സെമസ്റ്ററിൽ ഓരോ സെമസ്റ്ററൽും ഓരോ എണ്ണ ഉണ്ട് കഴിഞ്ഞ സെമില് നാല് അഞ്ച് ആറ് ഈസെമില് അഞ്ചു വിഷയം ഉം
ഏഹ് പഠിക്കാൻ പാടുണ്ടോ ഉറക്ക ഒളച്ചട്ട പഠിക്കണമല്ലേ
ആഹ് അവക്കല്ല
ഉം പിന്നെന്തൊക്കെയുണ്ട് ആഹ് എത്ര കുട്ടികളാ ഒരു ബച്ല്
അറുപത് ഉണ്ട്
അറുപത് പേര് ഉം എല്ലാരും നല്ല ഫ്രണ്ട്ലിയാണോ
ആഹ് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കാതെ പറ്റത്തില്ലല്ലോ
ഉം പിന്നെ കാര്യങ്ങളന്ന് പറഞ്ഞാൽ ആഹ് ആഹ് വീടിന്റെ അടുത്ത നിന്ന് കൊറെേ പോണോ വണ്ടി കയറാൻ
അവിടുന്ന്രുരു പത്ത് മുപ്പത് കിലോമീറ്ററോളം ഉണ്ട്
പത്തൊൻമ്പത് കിലോമീറ്റർ അപ്പം വീട്ടിൽ നിന്നും പിന്നെ അടുത്ത തന്നെയാണോ ബസ് സ്റ്റോപ്പ് കേറി പോകാനുള്ളേ
അ അല്ല ദൂരെയാണ്.
എന്നാലും അതങ്ങനെ പിന്നെ രാവിലെ രാവിലെ എത്ര മണിക്കാ പോകുന്നേ
രാവിലെ നടന്ന് പോകു. നടന്നു പോയി ബസ്സില് കേറി ബസ് സ്റ്റോപ്പിൽ നിന്നിട്ട് അവിടുന്ന് ബസ്സ് കേറി പോകും
ഉം ഉം
ഇപ്പോ പിന്നെ പ്രിയദർശിനി ഉള്ളത് കൊണ്ട് ഫ്രീ ആയിട്ട് വരുന്നു
ആഹ് ആഹ് പിന്നെ. എന്തൊക്കെയാ പിന്നെ പറഞ്ഞോളൂ. പത്ത് മിനിറ്റ് സംസാരിക്കണ്ടേ പത്ത് മിനിറ്റത്തെ കാര്യങ്ങൾക്ക് വർത്തമാനം പറയണം. പറഞ്ഞൊണ്ടേ ഇരിക്കണം എന്തെങ്കിലൊക്കെ. ഉം പത്ത് മിനിറ്റൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ.
പത്ത് മിൻറ്റ്.
ആഹ്
അ ആ ഇപ്പോ ആറ് മിനിറ്റാവുന്നു
ആഹ് ആറ് മിനിറ്റ് ആകുന്നതേ ഒള്ളൂ ഇനി നാല് മിനിറ്റ് ബാക്കി കെട ക്കെയാണ് പിന്നെ.
പിന്നെ
ആഹ് ചേച്ചിടെ വീ ട്ടിലൊരു മോളുണ്ട് ഹസ്ബന്റുണ്ട് പിന്നെ ഒരു മുത്തശ്ശിഉണ്ട്.
ഉം ചേച്ചി എന്ത് ചെയ്യുന്നു?
ണം ഒരു ദിവസം അമ്പത് രൂപാടെ വേണ്ടത്
സേച്ചി എന്തേയ്യും?
ഞാനത് വാങ്ങിച്ചൊണ്ട് കൊടുക്കും അല്ലാതെന്ത് ചെയ്യാൻ പറ്റും. അത് തീരുമ്പോ കൊടുക്കണം അതിങ്ങനെ മുറുക്കാൻ അതൊരു ഹോബി ആയിട്ട് കൊണ്ട് നടക്ക്‌ന്ന്.
ആഹ്
വ്യക്തായിട്ട് കേക്കാൻ പറ്റുന്നില്ല ചേച്ചിയെയ്.
ട്ട് പറയ്‌ന്ന്
ചേച്ചി വ്യക്തായിട്ട് കേക്കാൻ പറ്റുന്നില്ല ചേച്ചി.
ആഹ് ഇന്നെയ് മുത്തശ്ശിക്കൊരു ഉടുപ്പ് ഉടുപ്പ് ബ്ലൗസ് ബ്ലൗസ് തയ്ച്ചപ്പോ അത അപ്പത് കട്ടിയായി പോയിന്ന് തുണിയ്ക്ക്.
ഓഹോ
ഹാറും മാനിച്ചിട്ട് കട്ടിയൊള്ള തുണി എവ്ടെ പോയ് ഒപ്പിച്ചു കൊ തന്നൂന്ന് ചോദിച്ചില്ലാ. ഇഷ്ടപ്പെട്ടില്ല അപ്പോ ഞാൻ. ഇത് അത് സാധാരണ അത്രയും കട്ടിയുള്ള അതേ കട്ടി കുറഞ്ഞ തുണികളില്ല. അതില് നൈസായിട്ടുള്ള എന്തെങ്കിലും. ഇതിനിനി എന്തോ കട്ട് ചെയ്ത് ഒരു കഷ്ണങ്ങൂടെകഴിക്കുമ്പോ ഇതിന്റെ കട്ടി കൊറയും അന്നേരം കുഴപ്പോ ഇല്ലന്ന് നല്ല രീതിയില് കട്ടി കൂടുതലാന്നും പർഞ്ഞ് എന്നെ ഷൗട്ട് ചെയ്യും
അതാ അലക്കുമ്പോ കട്ടി കുറഞ്ഞോളുംന്ന് പറഞ്ഞ് നോക്കാഞ്ഞെ എന്താ
ആഹ് ഇനി പറഞ്ഞു നോക്കി ഞാന് ഞാൻ പറഞ്ഞ് ഇനി ഞാനൊന്നും വാങ്ങിക്കാൻ പോവത്തില്ലാ അതുകൊണ്ട് ഇതിപ്പം നോക്കി കൊഴപ്പോ ഇല്ല
ഉം എന്താ കഴിച്ചേ?
കഴിച്ചതോ കഴിച്ചത് ഉച്ചക്ക് ചോറുണ്ടു വൈകിട്ട് റസ്ക്കും ചായേം. പിന്ന രാത്രിയില് ഇടിയപ്പം ഒണ്ടാക്കണം.
രാവിലെയോ?
രാവിലെ എന്തുവായിരുന്നു ആഹ് രാവിലെ ഇടിയപ്പോം ഗ്രീൻ പീസും.
ഹും ഉം വെളീന്നൊള്ള ഭക്ഷണങ്ങളൊക്ക കഴിക്കുന്നുണ്ടോ
വെളീന്നൊള്ള ഭക്ഷണം മോൾക്ക് വേണം വെളീന്നൊള്ള ഭക്ഷണം.
മോള് ഭയങ്കര ആയിട്ട് വെളീന്ന് ഭക്ഷണം കഴിച്ചൊണ്ടേരിക്കുന്ന കു
വെളീന്നൊളള ഭക്ഷണം കഴിച്ചോണ്ടിരിക്കത്തില്ല എന്തെങ്കിലൊക്ക പൊരി ഓഹ് അത്തെങ്കിലൊക്കെ വാങ്ങിച്ച് കൊട്ത്താ അത്രീം സന്തോഷം ലൈസോ വല്ല കുർ കുറെയോ. ആഹ് പളിക്കാൻ പോകുന്നുണ്ട്
ആഹ് പഠിച്ചലഞ്ഞ് വെരുമ്പോ വെഷപ്പുണ്ടാവും അതുകൊണ്ടാ കഴിക്കുന്നെ
പഠിച്ചിറങ്ങി വെരുമ്പോ വെശപ്പുണ്ടാവെങ്കി വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കണം
വീട്ടിലുണ്ടാവുന്നത് കുട്ടി കഴിക്കാറേ ഇല്ലാ
വീട്ടിലൊണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കും എന്നാലും
എല്ലാ ദവസവും വെളീന്നാ കഴിക്കുന്നേ
എല്ലാ ദിവസവും വീട്ടില ഭക്ഷണമാ കഴിക്കുന്നെ എന്നാലും
എല്ലാ ദിവസവും രാത്രി വെളീ പോയിട്ടാണ് കുട്ടി കഴിക്കുന്നെ കടയലക്ക പോയി അത് ആര് വാങ്ങിച്ചോണ്ട് കൊടുക്കും കുട്ടിക്ക് ചേട്ടനൊക്കെ ഇണ്ടോ അതോ അച്ഛൻ
കുട്ടിക്ക് ചേട്ടനില്ല അച്ഛനുണ്ട് ആഹ് അത് ആർക്കുല്ല ആഹ് എടുത്തോണ്ട് കൊടുക്കും
രാത്രിയിലൊക്കെ കുട്ടിക്ക് മൂന്നു നേരം വെളീന്നാ ഭക്ഷണം
ഉം വെളീത്തെ ഭഷണല്ല അങ്ങനല്ല എന്തെങ്കിലൊക്ക പച്ചക്കറി ഒണ്ടെങ്കി അത്രേയും ഒരു സന്തോഷം
ബാക്കിയൊള്ള കുട്ടികളക്ക കൊറവല്ലേ ചോയിക്കുന്നൊള്ളൂ സാര ഇല്ല കുട്ടികളാകുംമ്പ അങ്ങനെയൊക്കെയാ ബാക്കിയൊള്ള കുട്ടികൾ ഇതിനപ്പുറം ചോദിക്കുന്ന കുട്ടികളൊക്കെ ഞാൻ കണ്ടിട്ടൊണ്ട് അതോണ്ട് പറയുന്നെയ മൂന്നു നേരം മന്തിയൊക്ക കഴിക്കുന്ന പിള്ളാരൊക്കെ കേരളാസിലൊണ്ട്
ആഹ് അതായി കൊഴപ്പം നമ്മളെ ഈ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണണ്ടാലും
ആഹ് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷ് ക്ഷണം കുട്ടികൾക്ക് കൊടുക്കുന്നതിനും കുട്ടികൾ അവരുടെ ബാല്യല്ലേ അവരെ അത് അത് ആസ്വദിക്കട്ടെ ഇനിയപ്പഴ ഇതൊക്ക കഴിക്കുന്നെ കുഴീലോട്ട് കാലും നീട്ടി ഇരിക്കുംമ്പഴാണോ ഞങ്ങള ക്ലാസ്സിലെ കുട്ടികൾ ഇപ്പൊ പി ജിയിലേക്ക് പുതിയതായിട്ട് പുതിയ പി ജിയിലോട്ട് മാറിയ ആൺകുട്ടികൾ രാത്രി മന്തി കഴിക്കുന്ന വീഡിയൊക്ക ഗ്രൂപ്പ് പ്പി ടാറുണ്ട് ആവർ കൊക്ക മൂന്നാല് ദിവസം അടുപ്പിച്ച് രാത്രി അവടെ അവർടെ വീട്ടിലുണ്ടാക്കിയത് മന്തിയാര്ന്ന്
ആ ആഹ്
അങ്ങനെക്കെ കഴിക്കുന്ന കുട്ടികളൊണ്ട് പിന്നല്ലാതെ അവിടുന്ന് കടയി പോയി കൂട്ടത്തോടെ പോയി അവരെല്ലാവർടെ ക വാങ്ങിച്ചു കഴിക്കുന്ന കുട്ടികളൊണ്ട് ആ കുട്ടി അങ്ങനെക്കെ പോകുന്ന കുട്ടിയാണോ ആഹ് അപ്പൊ അത് പരിമിതിക്കുള്ളിൽ നിൽക്കുന്ന കുട്ടിയാ അപ്പൊ നമ്മ ആ കുട്ടി നമ്മളോട് കാണിക്കുന്ന മര്യാദയും ഉത്തരവാദിത്വവും തിരിച്ചും കാണിക്കണം അല്ലാതെ മറ്റൊരാൾടെ മുന്നി വെച്ച് ആക്ഷേപിക്കരുത് മറ്റൊരാളോട് കുറ്റം പറഞ്ഞു കൊടുക്കരുത് താങ്കളുടെ കുട്ടിയാണെന്ന് ആദ്യം ബോധം വെരണം
ഓക്കെ ഓക്കെ ഓക്കെ
ഉം
ഇത്രയൊന്നു എനിക്ക് പോയില്ലായിര്ന്ന് കേട്ടോ
ആഹ് അത്രയൊക്കെ പോണം കൊറച്ച് പേര് ഗുഡ് പേരെങ്ങ് ഗുഡ് പേരന്റിങ്ങ് ടിപസ് ടിപ്സൊക്കെ ഞാൻ പറഞ്ഞുതരാ ഇടക്ക് വിളിച്ചാ മതി ആഹ് ഇതിപ്പം ജൻസി കാലമല്ലേ അപ്പൊ നമ്മള് ന്യൂജൻ പേരന്റിങ്ങ് ടിപ്പൊക്കെ പഠിക്കണം
എന്താ?
ആഹ് താങ്കളുടേത് ബാഡ് പേരന്റിങ്ങാണ് ഗുഡ് പേരന്റിങ് ടിപ്സൊക്കെ പഠിക്കണം എങ്കില് കുട്ടി പണ്ടത്തെ പോലെ കുട്ടികളെ തല്ലിം അടിച്ചു വളർ തണ്ട കാലല്ല ഇത് അവരോട് ചേർന്ന് അവരോട് സംസാ